ഹലോ
ഹലോ
ലോ
ആഹ് കേക്ക്‌ ല്ല?
ആഹ് പ്പൊ കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെണ്ട് വർത്താനം?
നല്ല ല്ലെ നല്ല വർത്താനം ആഹ് ഫുഡ് കഴിക്കാൻ ഇരി ക്കുന്നതെയുള്ളു
ആഹ് ശരി ആ ആയില്ല്യ മക്കളൊന്നു എത്തി ത്തില്യ ഹലോ ആ ആണെനൊ ഉം മക്കളൊക്കെ ഒർങ്യോ?
ഇല്ല മക്കള് പഠിച്ചോണ്ടിരിക്ക്യാ അവർ ക്ക് എഴുതാന്ണ്ട് ഡിറ്റേഷന് ള്ളത് പഠി ക്ക്യാന്ണ്ട് പിന്നെ എഴു താന്ണ്ട് നാളത്തേക്ക് ഹോംവർക്ക് ഒക്കെ കൊടു ത്ത്ട്ടുണ്ട്
അത് ശരി എത്രേല് എത്തീന് മക്കളൊക്കെ ഉം
അവര് ഒരാള് നാലാം ക്ലാസ് ഒരാള് രണ്ടാം ക്ലാസ്സിലാണ് ജ്യോതിദാരയില് വാലില്ലാ പ്പുഴയാണ് അവര് രണ്ടു പേരും ആഹ് ഇങ്ങക്ക് എത്ര മക്കള
എനിക്ക് നാലാള്
ആ എന്താ ചെയ്യുന്നേ?
വല്യ മോന് ജോലിക്ക് ഈ വീഡിയോ എഡിറ്റിംങ്ങ് ഒക്കെ പഠിച്ചോണ്ട് നിക്കാണ്
ആ അത് ശരി
ഒരാള് എഡിറ്റിംങ്ങ് ഐ, ഐ. ടി. ഏ ലാണ്
ഐ. ടി. ഐ യില്
ആ ആഹ് മറ്റു ഒരാള് പത്ത്ക്കും ഒരാള് ഇപ്പോ ഏയിലും ആയി
ആ എവിടെയാ അവര് പഠിക്കുന്നേ
ഒരാള് ഇവിടെ മൈത്രന്നെ
മൈത്ര ആഹ് മൂർക്കനാട് ആഹ് അയ്ശരി ആഹ്
പിന്നെന്താ ഇല്ല ഭക്ഷണം കഴിക്കാനായില്ല മക്കള് എത്തിയിട്ടില്ല വലിയവര് എത്തിയിട്ടില്ല.
ആഹ്
ഉം
അത് ശരി
ആവണേ ഉള്ളു ഉം ഉ അവരൊക്കെ പത്തുമണിയൊക്കെ ആകും ആ ആ ആഹ് പത്തുമണിയൊക്കെ ആകും. പിന്നെന്താ ഒട്ക്കെ വെക്കേഷൻ ആഹ് വരാനൊക്കെ വൈകും.
ആഹ് വെക്കേഷൻ രണ്ട് മാസം വെ ക്കേഷൻ എങ്ങനെ ട്രിപ്പൊക്കെയായി ട്ടങ്ങനെ പോയി ഏഹ് ഞങ്ങള് അടിച്ചു പൊളിച്ചു ഞങ്ങള് ഗുരുവായൂരൊക്കെ ഒന്ന് പോയി. മക്കളെയൊക്കെ കൊണ്ട് രാവിലെ എണീറ്റിട്ട് പോണം ഹ ഹ് എന്നാല അവിടെ എത്തുമ്പോ പുലച്ചക്ക്